ഹലോ, ആഹ് കേൾക്കില്ലേ?
ആഹ് കേ
എന്താ? ആഹ് എന്ത വർത്താനം?
നല്ല വർത്താനം. സൗണ്ട് കൊറവാണ്. ഇപ്പ കേ
ആഹ് അത്ശെരി. ആഹ് ആഹ് കേൾക്കണ്ട്.
ആഹ് ആഹ്
ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചു കെടന്ന് ഇന്ന് നേര്ത്തെ
അത്ശെരി. ഞങ്ങള്ന്നന്റെ വീട്ട്ന്ന് ഇങ്ങട്ട് പോന്ന്. ഞങ്ങളെ വീട്ട്ക്ക് പോന്ന്. അപ്പൊ ഫുഡ്ണ്ടാക്കലും ഒക്കക്കൂടി ആയാട്ട് ഞങ്ങക്ക് ഇന്ന് നേരം വൈകി.
ആഹ് നാളെ മ ആഹ് മദ്രസണ്ടാവൂലെ? ഇല്ല്യ ഓല് പെരേലാണ്
ഏഹ് ഇങ്ങക്കവിടെ രാത്രിയാ മദ്രസ്?
ഏഹ് ഓള് മൂന്നിലാ. പകലെന്നെ
ഏഹ് ഏഹ് അല്ല കൂട്തല് സ്ഥലത്തും ഇപ്പം പകലാണ് മദ്രസ്ണ്ടാവല്.
ആഹ് ഇപ്പൊ രാത്രിള്ളോൽക്കൊക്കെ പകലെന്നേണ്. ഇനിപ്പൊ സ്കൂള് തൊറന്ന്ട്ടേ രാത്രിണ്ടാവു.
ആഹ് ആഹ് രാത്രി മദ്രസ്സായ ബുദ്ധിമുട്ടാണ്. പഠിക്കാനൊള്ള ടൈമും കിട്ടൂല.
ആഹ് ആഹ്
സ്കൂൾളും മദ്രസിലൊക്കെ കൊറേ പഠിക്കാണ്ടല്ലോ.
എഴ്താനും വായിക്കാനും
ആഹ് ആദ്യൊന്നും മദ്രസിലൊന്നും ഇത്ര തോനല്ലേനു. ഇപ്പൊ മദ്രസില് എത്രേ പഠിക്കാന്ള്ളെ.
ആഹ് പുസ്തകൊക്കെ മാറീന്ന്ന്. നല്ലോം പുസ്തകങ്ങളുണ്ട്.
പുസ്തകങ്ങളുണ്ട് ഓരോ പാഠത്തിലെന്നെ കൊറേ കാര്യങ്ങള് പഠിക്ക്യാണ്ട്.
ഉം ഇന്റെ മക്കളൊന്നും പുസ്തകം ഇട്ക്കലെന്നെല്ല്യ. പഠിച്ച്ണോൽക്ക് കൊഴപ്പല്ല.
ആഹ്. പഠിച്ച്ണോല്ന്ന് പർഞ്ഞാല് ഒര് മീഡിയം കോൽത്ത്ല്ള്ള പഠിപ്പ്ള്ള മക്കളാണെങ്കി എന്തെയ്യും നമ്മള് പഠിപ്പിക്കും
ആഹ്
ഇന്റെ മോക്കൊന്നും ഇവടെ തീരെ പഠ്ച്ചണംന്ന് തീരെ ആഗ്രഹല്ല അവനാണ് സ്വന്തായിട്ട് ആഒര് ആഗ്രഹണ്ടാവൂള് ഇൻക്ക് പഠിക്കണം എഴുതണം വായിക്കണന്ന്ള്ളേ
ഇപ്പം കൂടിയാല് എട്ത്ത് ഇര്ന്ന് വായിച്ചോളും ഇൻ്റോക്കെ
ആഹ് കഴിവ്ണ്ട് എഴ്താനും വായിക്കാനും പഠിക്കാനും ഒക്കെള്ള കഴിവ്ണ്ട് സാറന്യാ പക്ഷെ നമ്മള്ങ്ങട്ട് നല്ലോണങ്ങട്ട് എഫക്റ്റ്
ആഹ്
ഇന്നാ എന്തെങ്കിലൊക്കെ ഒര്ത് കിട്ടും മദ്രസിലൊക്കെ ഞാൻ നല്ലോണം ബേക്കില് കൂടാണെങ്കി നല്ല മാർക്ക് അപ്പം ഞാം പറയും അൻക്ക് പഠച്ചോന് വായിക്കാനും എഴുതാനും മനസ്സിലാക്കാള്ള കഴിവ് അൻക്ക് തെന്ന്ണ് സ്വന്തായിട്ട് ചെയ്തൂടെ ഇപ്പൊ മദ്രസ്ല് അഞ്ചിലാണ് സ്കൂത്തതായാലും അങ്ങനെ ന്നെയാണ് സ്കൂൾക്കൊക്കെ എന്തേലും വർക്ക് തന്ന്ണെങ്കില് വാ സ്കൂൾ വണ്ടി വെരാന്നേര്ത്തെ പറയൊള്ളൂ അങ്ങനൊക്ക്യാണ് വേറെന്താ ഹലോ ഹലോ